ഹലോ
ഹലോ ഹലോ
പറഞ്ഞോളൂ
പറഞ്ഞപ്പത്തേന് തന്നെ കട്ടായിട്ടില്ലേ കോള്
ഉം ആ പന്ത്രണ്ട് മിനിറ്റ് ആയായിരുന്നു ആ കഴിച്ചായിരുന്നോ എന്നിട്ട് ഉം
അപ്പഴ് അത്രയേ സംസാരിക്കാൻ പറ്റുവോ
അതെ അതെനിക്ക് കറക്റ്റ് അറിയില്ല ഉം നമ്മള് ഏകദേശം ആ സമയം നോക്കിട്ടല്ലേ ഉം ബാങ്ക് കൊടുക്കാൻ തുടങ്ങി ബാങ്ക് കൊടുക്കാൻ തൊടങ്ങി
ഉം ഇവിടെ കേൾക്കുന്നില്ലല്ലോ
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഇല്ല ഇല്ല ഫുഡ് കഴിക്കൻ ആവുന്നല്ലേയുള്ളു
ആ
വേറെന്താ വിശേഷം ഇന്നെന്താ ഇന്നെന്താ പരുപാടികൾ
ഇന്ന് പരിപാടി ദാ നല്ല മഴ വരുന്നുണ്ട് ചുമ്മാ മഴയും നോക്കി ഇങ്ങനെ ഇരിക്കലാണ് ഉം അതെ ഉം അതെ അതെ പിന്നെ ഇൻസ്റ്റ ഉള്ളോണ്ട് അതില അങ്ങ് തോണ്ടിയിരിക്കുവല്ലാരും ല്ലേ
ആ ഇൻസ്റ്റല് കേറിയ പിന്നെ സമയം പോകുന്നത് അറിയില്ല. വൈഫൈ ഉണ്ടോ വീട്ടില്
ഇവിടെയാ ഇല്ലല്ല
അപ്പൊ നെറ്റ് വേം തീരോല്ലോ ഇൻസ്റ്റ യൂസെയ്താ ഓ ഫൈവ് ജിആണ്. ഫൈവ് ജി അവിടെ അതോണ്ട് പിന്നെ കുഴപ്പല്ല. ഇവിടെ പിന്നെ ഫൈ ജി പോയ്‌റ്റ് ഫോർജിന്നെ കട്ട്
ആണോ
റൈഞ്ച് കുറവാ. അതോണ്ട് ഞാൻ വൈഫൈ ആക്കി തോട ഈ ഏര്യയില് കൊറവാണ്
അതെ ആ
കൊർച്ച് അങ്ങോട്ടേക്ക് പോയ കിട്ടും
ആഹ് ഹാ
നമ്മള് നമ്മളെ വീട്ടിലെന്നെ
ഓ അതെ പിന്നെ അമ്മഒക്കെ ജോലിക്ക് പോകുന്നുണ്ടോ
അമ്മ ടൈലറാണ് വീട്ട്തന്നെ ആയിരുന്നു പൊ വേറെ ഒന്ന് തൊടങ്ങിയിട്ടുണ്ട്. ഫുൾ ടൈം
ഷോപ്പ് ഇട്ടോ ആഹ്
ആ ഹ്
ഞാനും സ്റ്റിച്ചിങ് ചെയ്യും. അതെയോ
ആ. സ്റ്റിച്ചിങ് എല്ലാംണ്ട്‌ എന്തൊക്കൊ ഡിസൈന എന്തൊക്കൊ
അതെല്ലേ ആഹ് ആഹ് ഹാ എംബ്രോയ്ഡ്രി അങ്ങൻത്തെയാ
ആഹ്
ആഹ് ഹ
ഇവടെ അടുത്തെന്നാണ് കട ചായകുടിക്കാനും ചോറ്ന്നാനൊക്കെ വെരും.
വരൂല്ലേ ആഹ് ആഹ്
പിന്നെപ്പോ അമ്മമ്മണ്ട് ഇവ്ടെ അമ്മ ടി വി യും കണ്ട്‌ ഇരിക്കുന്ന് ഫുൾ ന്യൂസിന്റെ ആളാണ്. ഫുൾ ടൈം ന്യൂസണ് വേരൊന്നും വെക്കത്തില്ല ഞാൻ പിന്നെ ടി വിന്റെ മുന്നിലേക്ക് അങ്ങനെ പോവലില്ല ഫുൾ ടൈം ഫോണെന്നെ
ഫോണിലാണ് നമുക്ക് പിന്നെ ഫോണ് മതീലോ
ഉം ഉം പ്പ അങ്ങനെ ടി വി കാണ്ന്നോർ കൊ കൊറവാണ്.
അതെയ അതെ ഇപ്പ എല്ലാവരും ഫോൺന്ന് നോക്കുന്ന കൊറച്ച് പ്രായള്ളോര് മാത്രാണ്
ഉം
ടീ വി ടെ മുന്നിലിരിക്കൂ
അതെ ഫുട്ബോള് കാണല്ണ്ടോ
ഇല്ല അവിടെ കാണല്ണ്ടാ ഉം ഉ ആഹ് അതെയ ആഹ് ഇവടെ ഹോബി എന്താ? കൊർച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോക്കണ് പോണം കൊറച്ചേര അവള്മ്മാരെട് ത്ത് സംസാരിച്ചിരിക്കണം
ആഹ്
പിന്നെ വീട്ടിലാണെങ്കി ഫോണും തോണ്ടിക്കേടക്കും
എത്രാന്ന്ച്ചിട്ടാ ഫോണ് തോണ്ടി കളിക്കാ
എന്നതാണ് പിന്നെ ക്കണ സമയം ഞാൻ സ്റ്റിച്ചിങ്ങും ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞതാ അപ്പാ അങ്ങനെള്ള ഒരോ വർക്കൊക്കെ ആയിട്ട്
ബ്യൂട്ടീഷ്യ കഴിഞ്ഞാണോ അപ്പോ ഏതേലും ഷോപ്പിലൊക്കെ നോക്കിക്കുടെ എന്നാല്
ഞാന് ഷോപ്പില് പോവുന്നുണ്ടാരുന്നു
ആഹ്
ആഹ് അപ്പൊ പിന്നെ നെറ്റി ഞാനിപ്പോ നെറ്റിപ്പട്ടത്തിന്റെ ക്ലാസ്സും കൂടെ
ആഹ് ആഹ് ആഹ് സ്വന്തയിട്ടോക്കെ തൊടങ്ങണേ നല്ല ക്യാഷ്
ആഹ് അതെ
ഉം എന്റെ അമ്മേന്റെ ചേച്ചീന്റെ മോള ഇടരുന്നു ബ്യൂട്ടീഷ്യൻക്കെയാണ് അപ്പൊ സ്വന്ത്മായിട്ട് ഒരു കട തുടങ്ങണ് ചെറിയരു പ്രോഡക്റ്റ് ഭയങ്കര നീറ്റ് പതിനഞ്ചു ലക്ഷം
അതെ
ക്ഷെ ലോണ് കിട്ടും
ആഹ് ലോൺ കിട്ടും
മുദ്ര ലോണ് കിട്ടും
അഹ് അതെ തുടങ്ങാന നമുക്ക് എന്തെലിലൊക്കെ ബിസിനസ് തുടങ്ങാൻ
ആഹ് ഞാനും ഇപ്പൊ എന്തെങ്കിലും തുടങ്ങണന്ന് വെച്ചക്ക് വണ്ടിൽ പോയിട്ട് ഭയങ്കര
അതെല്ലേ
അങ്ങനെ ഇരുന്നിട്ടേ ബാക്ക് പെയിൻ ഉണ്ട് ആദ്യ ട് ആ പോവാറൊ
ആഹ് ആഹ്
ഇവന്റിന്റെ വർക്കിനൊക്കെ പോലെ ആദ്യംങ്ങനെ
ഉംതെ ഉം എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യ് അതാവുമ്പോ
ഞാന ഞൻ എന്റെ ഒരു ഫ്രണ്ട് രണ്ടും ഒരു മൂന്ന് ഫ്രണ്ടും ഉണ്ട് ഇവന്റിന്റെ ഒരു പരിപാടി കാണും തുടങ്ങണെങ്കി പത്ത് പ മുപ്പത് ലക്ഷത്തിന്റെ അട്ത്ത് വെണല്ലോ സാധനം കെ ആകുമ്പോ
ഉം അതെ എന്ത് തുടങ്ങാനാ പ്ലാൻ?
ഇവന്റ് മനസ്സിലായില്ലേ കല്യാണത്തിന്റെ പരിപാടികളൊക്കെ ലൈറ്റ് സ്റ്റേജ് അങ്ങൻത്തെ എലേം കാറ്ററിങ്
ആഹ്
ൻക്ക് വിചാരിക്കണം
എന്തെങ്കിലും തോടങ്ങാം
അതാവുമ്പോ എല്ലാ കാലത്തും ഒരിക്കൽ നിന്നു പോവില്ലല്ലോ ഇങ്ങൻത്തെ വർക്കൊന്നും
ആഹ് അതെ അതെ
കൂടി കൂടി വരാന്നല്ലാതെ
ഉം അതെ
പിന്നെ സൗണ്ടിന്റെന്നറിയാ സൗണ്ട്ന്റെ സൗണ്ട് എഞ്ചിനീയറോക്കെ കഴിഞ്ഞതാ
ആഹ ഹഹ
സൗണ്ടൊക്കെ ചെയ്യാൻ
പോവലുണ്ടോ ഉ ഉം പിന്നെ അങ്ങനെ എന്തേലുംൊക്കെ തുടങ്ങല്ലാണ്ട് എപ്പഴും ഈ വണ്ടി പോക്ക് പാടാണെങ്കി ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടാവും.
ആണ് ഏതാാണ് പ്രശ്നം നി വണ്ടിൽിങ്ങനെ ഇരിക്കല്ലേ തലേണന്ന വെച്ചിട്ടൊ കാല് ഞാ എന്നിട്ട് തലേണൊക്കെ എടുത്തിട്ടാ പോവാ ബാറ്റ നാള്
അങ്ങനെ ഇരുന്നിട്ടുള്ളപ്പ അതെ
അതെ ഇപ്രാവശ്യം പോയപ്പോ വിയ കുഴപ്പില്ലല്ലായിരുന്നു മറ്റ വീട്ടിൽൊന്ന ഇങ്ങന കുനിയണന്നാവില്ലേനെ അങ്ങനെ
ആഹഹ
നമ്മ കുനിയ ഭയങ്കര വീന
ഒരു സമയത്ത് ഞാൻ എനിക്ക് ഇതു തന്നെ പണി ചൂട് പിടിിച്ച കൊടുക്കല് തടവിിക്ക കൊടുക്കല് ഇത വന്ന കഴിഞ്ഞാൽ മെയിൻ പണി ഇപ്പൊ കൊറെേൊക്കെ മാറ്റം വ എല്ലാവർക്കും ഉണ്ട് വണ്ടിപടിക്കുന്ന അതെ അതെ എല്ലാവർക്കും അത് തന്നെ അവസ്ഥ തെങ്ങൾക്ക് കുഞ് കുഞ്ഞാവയയോ?
ആഹ ഒരു മോനുണ്ട് ന വയ ആ നാലു വയ കഴിഞ്ഞു
അഹണ എൽ കെ ജി ചേർത്തിയോ?
ഇപ്പോ എൽ കെയിലാണിപ്പം
അതെ
ഉം
മോന മോള മോനാണല്ലേ
മോനാണ് മോനോ
ഉം കുറുമ്പനാണോ
ആതാണ് ഉ ഇവിടെ വന്നാ ഇവിടെ വന്നാ റോഡ് സൈഡ ആണ വീട് റോഡ് സൈഡ് വെച്ചാല് കണ്ടി പോല റോട്ടുമമ്മള്ളേക്ക് ഓടിക്കളയും ഉ കണ്ട തെറ്റി അപ്പോ ടും പിന്നെ ഷേർക്കേഴസിന്റെ മുകളളിൽ കയുക അവ വന്നാല ഇവിടെ മോൾ ഇവിടെ അങ്ങനെ ക്ലോസ് ആക്കിെടുക്കു
ആഹ
മുകളില ഉണ്ടാവും സ്റ്റെപ്പ കേയറി്പ ഇപ്പ പിന്നെ വല്ിയ കുഴപ്പല്ല നാല് വയസ്സായാലോ
ആഹ അതെ അതെ ശവദ്ദിക്കണം അയ്യ ഇവരൊക്കെ നമ്മൾ നോക്കൊണ്ട തന്ന ഇരിക്കണം അല്ലെങ്ക എപ്പഴ കണ് തെറ്റി പുറത്ത് ചടുന്നതന്ന് പറയാൻ പറ്റും പ്രത്യേകിച്ച് റോഡ് സൈഡ് ആവുമ്പോഴേ
ഉം
ഉ ശ്രദ്ധിക്കുന്ന വേണം
ഇവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം പോലെയ ഉള്ളത്
അതെയോ ഇനി എപ്പഴാ അവധിക്കൊക്കെയാണോ വരുന്നത്
ആഹ് അവധേക്ക് വരും സ്കൂൾ കുട്ടിക്ക് ഇവിടെണ്ടായാലും ഒരു മാസംവിടെണ്ട് ഒരു മാസം അവിടെ ഒരു മാസം എവിടൊലും
അതെല്ലേ ആഹ ആ ഒരാളേ ഉള്ളൂ അല്ലേ
ആഹ ആഹ
ഉം
ഫുഡ് കഴിക്കണം കോർച്ച് കഴിഞ്ട്ട്
ഉം ചോറ്ണ്ടിട്ട് നല്ലൊരു ഒറക്കം
ചോറ് തിന്നോരു മയക്കം അങ്ങനെ ഒറങ്ങന പകല് അങ്ങനെ ഒറങ്ങുലട്ടോ ഏഹ് തിയേറ്ററിലൊക്കെ പോവണന്ന് പോവാറൊക്കെ ഇണ്ട് പ്പ കോറെ പോയി.
ആണോ?
ആഹ്
ഹ്
തിയേറ്ററ്നോട് വല്ല്യര്
താല്പര്യല്ല ഇപ്പ എല്ലാ അതെ ഇപ്പൊ പുതിയ സിനിമ അടക്കം ഫോണ്ല് വരുന്നുണ്ടല്ലോ
ആഹ് ടെലിഗ്രാമുണ്ട് അയിൻ്റകത്ത്
ചുമ്മ കാശും കൊടുത്ത് പോണേ
തിലെ സംഭവം അ അപ്പൊ അവിടെ പോയിട്ട്ങ്ങനെ കാണും ഞങ്ങള്. വെറുതെ പൈസ കളേണ്ടല്ലോ, ക്ഷെ തിയേറ്ററിലിരിക്കുന്നൊരു വൈബ് കിട്ടൂല. ആഹ് വല്ല്യൊരു എടയ്ക്കൊക്കെ പോവും കേട്ടോ.
ആഹാ
ഒരു സുഖം.
അതെ അത് വേറൊരു വൈബ്.
അതെ സിനിമ കണ്ടില്ലെങ്കിലും എല്ലാരു കൂടി ഇരിന്നിങ്ങനെ
മഴയുണ്ടവിടെ? ഇപ്പൊവിടെ നന്നായിട്ടൊരു മഴ പെയ്തു.
ഇല്ല ഇവിടെ മഴ ഇല്ലല്ല ഇവിടെ നല്ല വെയിലാണിപ്പോ നല്ല വെയില.
ആഹ് ഇന്നിവിടെ മഴ ദിവസ് ഉം ഇന്നിവിടിപ്പോ മഴയു ണ്ട് ഇടീം വെട്ടുന്നുണ്ട്.
ഏഹ് ഇപ്പം വെയിലാണ് മഴയാണൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നല്ല വെയിലാണെങ്കില് കൊറച്ചഴിഞ്ഞാൽ അ പ്പതന്നെ മഴപെയ്യും ഒന്ന്പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങന വെയിലും മഴയൊന്നൊരുമിച്ച് ഇപ്പ മഴക്ക് തോന്നുമ്പ പെയ്യും വേനൽക്കാലത്ത് മഴ പെയ്യും മ വെയിലുണ്ടാവും അങ്ങനൊക്കെ തന്നെയാണ്.
മൊത്തം ചേയ്ഞ്ച് ആയിക്കൊണ്ടിരി
ആഹ് പണ്ടൊക്കാണി ഇസ്കൂള് തുറക്കുന്ന സമയത്ത് പെരു മഴല്ലായിരുന്നോ? ആഹ് ആഹ് മുന്നേ തന്നെ. എനിക്കോർമ്മണ്ട് ഉം ഞാനൊക്കെ സ്കൂള് പോന്ന ന്നിട്ട്
രാവിലേം വൈകുന്നേരം മഴയുണ്ടാവും.
ആഹ് ഇസ്കൂള് തുറക്കാത്ത കാലൊക്കെണ്ടായിരുന്നേനു ഒരു പത്ത് ദിവസം മഴയായത് കൊണ്ട് ആഹ് ഞാൻ പഠിക്കുമ്പൊക്കെ എത്രയോ അങ്ങനെ
ഇപ്പൊ വേനൽക്കാലം പോലെയായിന്നാ തോന്നണെ, മഴക്കാലോം വേനൽക്കാലൊക്കെ ഒരുപോലെയായി.
ആഹ് അതെ.
ഇന്നെന്താ അമ്മ ഉച്ചയ്ക്ക് കറിവെച്ചിരിക്കണേ?
കറി എന്താന്നറിയൂല്ല നോക്കണം കറീ ക്കെ അമ്മ ആക്കി വെച്ചിട്ട് പോവും, അമ്മമ്മ ആ അമ്മമ്മ അടുക്കളയില് വല്യ കൊഴപ്പൊന്നുല്ല പ്രായായില്ലേ എന്നാലും എണീറ്റ് നടക്കും തൊണ്ണൂറ്റാറ് വയസ്സുണ്ട്. ചെവി കേൾക്കാത്ത പ്രശ്നേള്ളൂ വേറെയൊന്നൂല്ല, അതാ അല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ കാണും.
ആണോ?
കണ്ണടക്കെ യൂസെയ്യും അത് തന്നെ ഒരു ഭാഗ്യല്ലേ. ഞാൻ പറയാ അമ്മമ്മേന്റെ അമ്മമ്മനോട് കാലത്തൊന്നും ഞാന്ണ്ടാവില്ല.
ആഹഹ നീ ആ ഞാൻ വിളിക്കാട്ടോ.
ഓക്കെ
ഉ ശരി.